ഹലോ ആഹ് കോള്. ആഹ് ഫോണൊന്ന് വീണ്.
ആഹ് അതെ ആ കറണ്ട് കട്ടായതല്ലേ.
ആ അല്ല ആഹ്
വേറെന്തൊക്കെ വർത്താനം.
വേറെങ്ങനെ പോണ് ദിവസങ്ങള്ങ്ങനെ കഴിഞ്ഞു പോണ്.
ആഹ് ഇപ്പൊ ചക്ക കൂട്ടാനൊന്നും ഉണ്ടാക്കലില്ലേ.
ചക്കക്കൂട്ടാനൊക്കെണ്ടാക്കി ചക്കപ്പണി തന്നെല്ലേ എടക്ക് പ്പൊ പെരേക്കൊന്ന് പോണം. ചക്ക കൂട്ടാനും പയഞ്ചക്കായാലും വൽച്ചൊണ്ടരണം കാരണം പോണ പോക്കല്ലേ ചക്ക. ഇവിടെല്യ ഞങ്ങള നാട്ടിൽ ചക്ക കൊറവാ. ചക്കല്യ ഞങ്ങക്ക് മാങ്ങേ നല്ലണ്ടാവും മാങ്ങ നല്ലണ്ടാവും.
അച്ചാറക്കെട്ട് നല്ല വെച്ച്ട്ട്ണ്ടാവല്ലോങ്ങനേയാണെങ്കി.
ആഹ് മൂവാണ്ടൻ മാങ്ങ നല്ലണ്ട് ഞങ്ങക്കീരി ചക്ക തീരുണ്ടാവൂല ഒരു പിലാവച്ചല്ലത്യാവശ്യം കഴി ക്കൊന്നെപ്പളേലൊന്ന് കായിക്കൊള്ളൂ.
ഇന്റെ പേരേക്കോണക്ക് ചക്കന്നണെങ്കില്.
ആഹ് അതെ വരുമ്പോ കൊണ്ട്ര്ണ്ടാവൂലെ.
ആഹ് അത് വന്നിട്ട് പോവുമ്പൊ കൊണ്ടരും.
ആഹ്, ആഹ്, ആഹ്.
ഉം
പിന്നെ താണ് ഇപ്പ മഴ പെയ്തിട്ടക്കൊരു വിധായിണ്ടാവും.
അയെന്നേ ഞാൻ പർഞ്ഞ അവടെ അവടാ. പറ്റാത്ത പഴഞ്ചക്കണ്ടാവും അതെങ്ങിലും ഇട്ട് കൊണ്ടര്നപ്പേരിക്ക്. ഞങ്ങളടുന്ന്ട്ട് ചെലവായി കിട്ടിയാ മതിയാർന്നുന്നറിം ഈ വർഷക്കാലാ വുമ്പോ പേർ കർത്തിട്ടൊക്കെ കൂടിയൊരു കഥാവല്ലോ ആകെ ചീഞ്ഞ് നാറി മുറ്റ മുറ്റടിക്ക്ണോൽക്കാണ് അയ്ന്റെ വേസ്റ്റ് കിട്ട അന്റെ ന്നർഞ്ഞ്ട്ട് പിന്നണ്ടൊരു വുഗല്ണ്ട്.
പിന്നെ പഴുത്ത് നാശായിട്ടൊക്കെ ഒരു വിതൊക്കെ വെള്ളറങ്ങിയാ രസോല്ലല്ലോ ചക്കാ
ഇല്ല ഇല്ല്യാ ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് വേണം ചക്ക തിന്നാന് പണ്ടത് ട്ട് കാര്യല്ലെട്ടാ ഇപ്പ വേണേലും ചക്കണ്ട് പക്ഷേ നല്ല പൈസീം കൊട്ക്കണം
ഉം
ഇപ്പൊ മാളിലൊക്കെ എപ്പളും ചക്കണ്ടല്ലോ ചാ ടേസ്റ്റില്ലാ വല്യ ടേസ്റ്റൊന്നും ഇല്ലാ
ഞമ്മള് ചക്കൊന്നും ഇനിപ്പ എത്ര ഇല്ലെങ്കിലും ചക്കൊന്നും വേടിക്കൂലല്ലോ പൈസ കൊട്ത്തിട്ട്
ആഹ് ഇന്റെ ഇക്കാക്ക് ഇവടെ ചക്ക ഭയങ്കരിഷ്ട്ടാ എടക്കെടക്ക് കൊണ്ടെരും
ഏഹ് വേടിച്ച് കൊണ്ടരോ?
ആഹ് ഞാൻ പറയും ഇങ്ങക്ക് വട്ടാന്ന്
ആഹ്
എന്ത് വെലേ ചെറിയ ഒരു കഷ്ണത്തിനാ നൂറ്റി മുപ്പതൂ ഇരുന്നൂറൊക്കെ ഞാൻ പറഞ്ഞ് ഇങ്ങക്ക് വട്ടാ ഞാൻ ഇന്റെ പെരെ പോയിട്ടൊരു വണ്ടി വിളിച്ച്ണ്ണ് കൊണ്ടെരാന്ന് പറിം ഇജ്ജ്‌ പൊയ്ക്കോ ഇജ്ജ്‌ വേം പൊയ്ക്കോ ഇന്നട്ട് ചക് ക്കങ്ങട്ട് കൊണ്ടെരാ പറിം നല്ലയിഷ്ട്ടാണ് എന്തോരിഷ്ട്ടാച്ച്ട്ടാ ചക്കാ
ആഹ് ആഹ്
ആഹ് പക്ഷേ ഞാൻ പറിം ഇങ്ങളെങ്ങനെ തിന്ന് ഒന്ന് ശരിയായി നല്ലയിഷ്ട്ടാ ചക് ക്കേം മാങ് മാങ്ങ വല്ലാതിഷ് ഷ്ട്ടല്ലാ പക്ഷെ ച മ ചക്ക നല്ലം തിന്നും ചക്ക കൂട്ടാൻ തിന്നൂലാ പൗത്തക്കല്ലേ?
ആഹ് ആഹ് പ കൂട്ടാൻ വെച്ചാഷ്ട്ടല്ലേ
വല്യഷ്ട്ടല്ലാ ചക്ക കൂട്ടാന് തി വല്യ ഇഷ്ടൊന്നുല്ലാ അത് ഞാനെട ഓരോ ചൂടിന് ഇണ്ടാക്കണല്ലേ ആഹ് ചക്ക പൊരി ചക്ക പൊരിച്ചാലും ഇഷ്ട്ടാണ്
ആഹ് ആഹ് ആഹ് വർത്ത്ങ്ങനെ എട് എട്ത്തെച്ചാതി വർഷക്കാലത്ത് കട്ടൻ ചായെക്കെ കുടി ച്ചിട്ട് ഇങ്ങനിരിക്കാ മഴ പെയ്യുമ്പോ
മതും പണിയാണ് അയിന് മെനക്കെട്ട്ക്കണ്ടേ തിന്നാന് മക്കളൊക്കെ ഇണ്ടെങ്കി രസാണ് ഇന്റെ മോനങ്ങനിങ്ങനി പൊരിക്കടി ത് മുഖത്ത് കുരുവും കാര്യങ്ങളും വന്നിട്ടേ ൻ്റെ പല്ല് ക്ലിപ്പ്ട്ട്ക്ക്ണ് ആഹ് ആഹ് അപ്പ അത് ഇങ്ങളറിയും ആഹ് അറിയും
ആഹ് ആഹ്
ഉം ഉം എടക്ക് എന്തെങ്കിലും കൊണ്ടോവാൻ പറയും ആയിക്കോട്ടേന്നും പറയും അതെന്നെ
ആഹ് അപ്പൊ എന്തേലും ഇണ്ടാക്കി കൊടുത്തയക്കോ പോകുമ്പോ
ആഹ് ചെലപ്പം ഞാൻ കോയി അട എന്തെങ്കിലും ഇണ്ടാക്കി കൊടുക്കും
ആഹ് ആഹ് പിന്നെ പെൺകുട്ടികളാണെങ്കിലല്ലേ അച്ചാറൊക്കെ ഇഷ്ട്ടം അച്ചാറൊക്കെ കൊടുത്തയക്കോ?
ആഹ് അച്ചാറങ്ങനെ കൊണ്ടോവൂല്ലാ ഓലാദ്യം സ്കൂള് അവിടെത്തന്നെ വെച്ച്ണ്ടാക്കണ ദിവസം അച്ചാറോ എന്തെങ്കും കൊണ്ടോയി
ആഹ് ഇപ്പൊ പൊറത്ത്ന്ന് ഹോട് ഹോട്ടൽന്നാ കഴിക്കലാ?
ആഹ് ഹോട്ടൽന്ന് കഴിക്കാണ് പറയും ഈ മടിയന്മാരെ നമ്മ ഫ്രീ ആയിട്ട് ആരേം തെരാണെ അവര് തിന്നൂലേ അതേപോലെ തന്നെ
ആഹ് റൂമില്ണ്ടാക്കെങ്കില് ഇപ്പ എന്തെങ്കിലും അങ്ങൻത്തെ കൊടുത്തയച്ചിട്ട് കാര്യം ഇള്ളൂ
ഉം അതന്നെ അപ്പൊ എന്തെ പൊരിക്കറിയാ ഞാനിവിടെ ഇത് നമ്മളെ കോയി അട അതേപോലെ ഊരം വറുത്തത് അങ്ങനെയൊക്കെ ഇണ്ടെങ്കില് പിന്നെ നാല് അതൊക്കെ റെഡിയാക്കി തലേസം ഇണ്ടാക്കിയെച്ചാ പിന്നെ ഇണ്ടാക്കാൻ റെഡിയാണല്ലോ ഒരീസം മെനക്കെടലാണ്
തെന്നെ
ഉമ്മ എത്ര എളുപ്പാണ് ഉമ്മ എത്ര കഷ്ട്ടപ്പെട്ട് ഇണ്ടാക്കിയെതാ അവിടെ ചെന്നാ അഞ്ച്
അപ്പോ ഇഷ്ട്ടം പോലെ കുട്ട്യോള് ഉണ്ടല്ലോ അവർക്ക് ഓരോ പിടി എടുക്കാനല്ലേ ണ്ടാവൊള്ളൂ
അതാണ് പറയല് ഓൽക്ക് ഓരോന്ന്ട്ത്താ ഓൽത് കയ്ഞ്ഞീ
കഴിഞ്ഞ് അതന്നെ അതന്നെ
പക്ഷേ ഓൻക്കറിയ ഇമ്മാന്റെ കഷ്ട്ടപ്പാട് എത്ര കഷ്ട്ടപ്പെട്ട് ണ്ടാക്കിയ ഇമ്മാര് ഇഞ്ഞി മ്മാ അങ്ങൻത്തൊന്നും ണ്ടാക്കി തരര്ത് റിം കറുമുറു ഒര അഞ്ചിൻറ്റോണ്ട് പരിവാടിയ്യും അവനാൻ പറയും നോമ്പർക്കുമ്പോ ഒരുപാട് സാനംണ്ടാക്ക്യക്കും പത്തിൻറ്റോണ്ട് പരിവാടി യ്യും
ആ അതന്നെ നോമ്പ്ന് പ്പൊ പിന്നെ ആദ്യത്തെ ആ ഒരു മൂന്ന് നാലീസേള്ളൂ ണ്ടാവാ അല്ലെയ് അത് കഴിഞ്ഞാ ആവേശൊക്കെ തീര്ന്ന് പിന്നെ തിന്നാനും വയ്യ ണ്ടാക്കാനും വയ്യ
അപ്പൊ നമുക്കും തന്നെ തിന്നാനും ഒരു മടുപ്പാണല്ലോ നോമ്പർന്നതേ കൊറേ വെള്ളം കുടിക്കാ
കൊർച്ച് ദിവസം നൊമ്പർക്കോളം പിന്നെ എന്താ ണ്ടാക്കണ്ടിന്നുള്ളതിലേക്കാരം കഴിഞ്ഞ് വെള്ളം കുടിച്ചാ കഴിഞ്ഞ് ഈ കാര്യം
ആ എന്താണ് കുട്ട്യേളാണെങ്കി എന്താണ് ഒന്നും തിന്നൂല
ആ കുട്ട്യേളാണ് പിന്നെ അത് വേണ ഇത് വേണന്നും പർഞ്ഞിട്ട്
തിന്നോട്ടേച്ച്ട്ട് എത്ര വാണ്ടെങ്കിലും പൊരിക്കടി നമ്മള് ണ്ടാക്കും
ണ്ടാക്കും അതന്നെ അതന്നെ
അതാണ് ചെൽപ്പോ ഞങ്ങളൊക്കെ നോമ്പ് പർന്നപാട് ചായുടിക്കും ന്ന്ട്ട് പിന്നെ തറാവീഹ്സ്കാരം കഴിഞ്ഞിട്ടാണ് കടി തിന്നാ മറ്റേത് പൊരിക്കടിന്ന അപ്പൊ ആ അപ്പൊ മറ്റേ ഗ്യാസ് ണ്ട് കേറിയ ഒരു നിസ്കാരം ഒന്നും ല്ല്യേയ്
ക്കൂലേ അപ്പൊ നട്ക്കൂല അപ്പൊ നോമ്പർന്ന് നോമ്പർക്കലയ്ഞ്ഞ്ട്ട് നിസ്കാരം കഴിഞ്ഞ് ഒര് ചായുടിക്കുമ്പൊ ഒരു റാഹത്താണ്
ആ നോമ്പർക്കല് റബ്ബേ പണ്ടൊക്കെ നോമ്പർക്കാൻ പോകാൻ ഭയങ്കര കെടേയ്ന്നു ഇപ്പൊ ആര് വന്ന് വിൾച്ചാലും പോവൂല ഇന്റെ പെരേക്കൊക്കെ ഏത് കാൽത്ത് നോമ്പർ രണ്ട് മൂന്ന് വർഷായിട്ട് ഞാൻ നോമ്പർക്കാനേ പോയ്റ്റ്ല്ല്യ ന്റെ പെരേക്ക്
ആദ്യത്തെ തലൽ നോമ്പ് മൂന്ന്ട്ട് കഴിഞ്ഞ തൊട്ങ്ങി ഓരോര്ത്തര് നോമ്പറക്കാൻ വിളിക്കല് പിന്നെ അന്നാ നോമ്പറക്കാൻ പോയ പിന്നെ തറാവീഹ് ഒന്നും ല്ല്യാ അവ്ടാ കെട്ത്തം കെട്ന്ന് ഒരോട്ത്ത് പോയാ പിന്നെ ഒന്ന്
ഞാനും അതേ
ആഹ്
കാര്ണം വെയ്യ വന്നാലോ തീരെ വെയ്യ
വെയ്യ അതന്നെ
പോയാ പോകുമ്പതന്നെ ഇവട്ന്ന് ഭക്ഷണൊക്കെ ണ്ടാക്കിട്ടാ പോവാ ന്ന്ട്ട് വന്നാലോ തീരെ മനുഷ്യൻക്ക് തീരെ വെയ്യാ ഞാൻ പർഞ്ഞ് ഇൻക്ക് വയ്യ ഈ പരിവാടിക്ക് ആകെ ഒര്ളാസ് വെള്ളം കുട്ച്ചാ വയര് നറയും ചെയ്യും അയ്നല്ലെ നോമ്പർക്കല് പിന്നെ പിറ്റേസം ചൂടാക്കി തിന്നണം ഫ്രിഡ്ജിൽ വെച്ച് അന്നത്തെ ദിവസം മൊത്തം പോയി പോണ രാവിലെ പോണ കെടീം വന്ന്ട്ട് വന്ന കെടിം മൊത്തം പോയ കെടേണ്
അള്ളാ ഒരു മടുപ്പാണ് പിന്നെ എന്താ എല്ലാരിം ഒന്ന് കാണാറയും
ആ അതന്നെ എല്ലാരേം ഒന്ന് കാണാ അതന്നെ ഉള്ളൂ
പിന്നെ കൂടല് പിന്നെ പെര്ന്നാക്ക് അപ്പൊ ചെലോൽക്കൊക്കെ ആർ നോമ്പും കാര്യങ്ങളൊ
ആഹ് അജ്ജ് പെരുന്നാക്ക് പിന്നെ അത് ഇല്ലല്ലോ
അത് ഇല്ല പിന്നെ അതന്നെ ബാള് അജ്ജ്ന്റെ ര്ന്നാക്ക് സ്കൂളിന്റെ അവധി ണ്ടാവൂല്ല
ആഹ് അതന്നെ
നാത്തൂമാരൊന്ന് വന്ന്ണ്ടാക്കോ ഞാൻ പോയി ഒരീസം വന്ന് അപ്പന പോയി പിന്നെ വെള്ളിയാഴ്ച വരുന്ന വ്യാഴാഴ്ച പേ പെരുന്നാൾ രണ്ടാം പെുന്നാക്ക് ഇപ്പം എല്ലാരും ആണ്ട്ങ്ങട്ടൊക്ക പോയതോണ്ട് പിന്ന മൂന്നാം പരുന്നാക് നാലാം പെരുന്നാക്കറ്റേ ഞങ്ങളല്ലാരും കൂടി
എല്ലാരും കൂടി കൂടിയത് എല്ലര്ക്കും എല്ലാര്ക്കുകൂടി കൂടാൻ പറ്റ്ണ ദിവസം ഇപ്പല്ലേ മ്മള് നാല്പത് ഒക്കെ ഒഴിവാക്കും ആഹ് അതന്നെ ഇപ്രാവശ്യം എല്ലാതും അതികം ഞങ്ങളോടൊക്കെ രണ്ടാം പരുന്നാക്കേര്ന്ന്
എത്തൂല
ആഹ് കാരണം ഒന്നാ പരുന്നാക്കു പറ്റൂല രണ്ടാം പരുന്നാക്കു പോരാൻ പറ്റൂല
അതന്നേ രണ്ടാ പെരുന്നാ ഈ വെള്ളിയാഴ് ആയത് രണ്ടാ പെരുന്നാൾ വെള്ളിയഴ്ച ജുമായിഞ്ഞിട്ടല്ലാതെ അറക്കൂല
ആഹ് അർക്കുല്യാ ആപിന്ന അതൊക്കെ കിട്ടിയിട്ടല്ലാണ്ട് പോരാനും പറ്റൂല ആരേം ഏൽപ്പിക്കാനും പറ്റൂ എല്ലാരും ഈ പോണോരാണ് പ്പൊ ആരെ ആരേം ഏൽപ്പിക്കാനും പറ്റൂല
ഒര ആരേം ഏൽപ്പിക്കാനും പറ്റൂല
ആഹ്
പിന്നെ വെള്ളിയാഴ്ച ആയിരുന്നു പെരുന്നാൾ ല്ലേ ഒന്നാം പെരുന്നാള്ന് ഇതന്നെ പിന്നെ ഏതായാലും കാര്യങ്ങളൊക്കെ അങ്ങനാണ്ട് പോയി പെരുന്നാള് വരും നോമ്പ് വരും ഒക്കറ്റ മണ്ഡലാണ് സമയആയാല്
ഇതാ ഇനിയിപ്പോ നോബ് ഇതാ പറീമ്പോതിനും നോമ്പാവും
ആഹ് എന്നേപ്പോ മുഹറായത് റബിൽഅവ്വൽല് പ്പൊ പറക്കും മുഹറം സഫർ സഫർ റാബിൽഅവ്വൽ
റമ്പിൽഅവ്വല് ആഹ് അങ്ങന
മക്കളൊക്കെ എത്രൾപ്പം വൽതാവുന്നത് മക്കളുംകാ
ഇപ്പൊ സ്കൂൾ ഇപ്പൊ തോറന്നിട്ടുള്ളൂ ഇനി ഇപ്പൊ തുറക്കാടല്ല അതിപ്പൊ പൂട്ടാനാകും
ഓണ പരീക്ഷആയി ഓണ പരീക്ഷ ആവുമ്പളെ ഒര് വരവ്
ആഹ് അതന്നെ അപ്പോ ഒരു കോയ
മദ്രസും സ്കൂളും പൊതുപരീക്ഷ കയ്യലും അപ്പോ പൊതുപരീക്ഷ ല്ലേ പ്പൊ കഴിഞ്ഞെ ഓണത്തൂ ഓ ണത്തിന്റെ മുമ്പ് വരാ
ആഹ് ആഹ്
ഇങ്ങനെ കേറി കേറി വരുല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ പരീക്ഷ സമയത്തേര്ന്നു ഏഹ് അവിടെ ഭർത്താവിന്റെ വീട്ടിലോ ആഹ് എല്ലാരും ഉണ്ട് മ്മി ഇല്ല ട്ടാ ബാക്കിയെല്ല
എള്ളച്ചോളും മുത്തച്ചോളും നാത്തുമാരും എല്ലാരുണ്ട് ഉ എല്ലാരും ഉണ്ട് നാത്തൂമാരും എളച്ചും മൂത്തച്ചിയും ഒക്കെ ഉണ്ട് കൊറേ മ ക്കാള് ള്ളതാ ആൾക്കാരൊക്ക ഇഷ്ടം പോലെണ്ട്
ആഹ്
വേറെന്തൊക്കെ വർത്താനോ ആഹ് ആഹ്
നാത്തുമാരൊക്കെ നിക്കോ
ഏയ് ഒക്കെ പേര കുട്ട്യോളൊക്കെ ഉള്ളോ രാണ് മക്കളൊക്കെ കെട്ടിച്ചോടുത്ത് വരാനു ഉള്ളോര് പിന്നെ പ
പ്പൊക്കാര് നിക്കണയ പേര കുട്ടികളുള്ളാര നിക്കണപ്പൊ പേര കുട്ടികളള്ള കൈമന്നും കാൽമന്നും വേറിട്ടല്ലേ
ഇപ്പ ഇമ്മയൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇപ്പൊ അവര് വെ വെക്കുള്ളൂ
ആഹ് അവര് വിളിക്കും അവ പോകു എത്ര വെയ്യെങ്കിലു
ആഹ് അതെന്നെ അവര് ഇങ്ങനെ വിളിക്കുമ്പോ അവര് ഇതാവുമ്പോ എന്തായാലും ഒന്ന് വരുഅല്ലോ ഇപ്പൊ എല്ലാർക്കും മടിയ അങ്ങടും ഇങ്ങടും ഒക്കെ പോക്കും വരവക്കെ
ഒന്നാമത് പേര അടച്ചിട്ട് പോയാ പിന്നെ ഈ പെരേല് വന്നാല് ചെതലും എന്ത് കാര്യങ്ങള ഇതാന്ന് പിന്നെ മക്കള അവിടെ നിക്കാതെ മക്കള ഏൽപ്പിച് പോക അതിക്കെ ക്കായും പണിയാണ് ഉള്ള ഒക്ക വലിച്ചിട്ടുണ്ടാവും മക്കളെ ഏൽപിച്ചിട്ട് പെരേക്ക് പോയിട്ടിണ്ടെങ്കില്
ആ അതെആ പിന്നെ ആണുങ്ങള് നാട്ടിലുള്ളവരാകുമ്പോ തീരും വരുലല്ലോ അളിയമാര്
ഇല്ല അത് തന്നെണ് എന്റെ കാക്കൊക്കെ ഏത് കാലത്ത് ഉമ്മാക്ക് വയ്യാതായിട്ടൊന്ന പോയണ്ടന്ന് വന്നാല്തന്നെ
ആ അപ്പൊ ഓരിക്ക് ഒന്നു വന്നങ്ങാണ്ട് പോകും ഒന്ന് വന്നങ്ങാണ്ട് പോകുന്നല്ലാന്ത്‌ നിക്കലുംതാക്കലൊന്നുംല്ല എല്ലാർക്കു തെരക്കല്ലേ
ആഹ് എല്ലാരും തിരക്കിലന്നെ മോളെ ഇപ്പാരും ഒഴിഞ്ഞോരില്ല
ഉം ഒഴിഞ്ഞോര് ഒഴിഞ്ഞോരാരുല്ല അതെന്നെ
ഇല്ല അതന്നെ ഇപ്പ നമ്മളെ മക്കളെ നമ്മള എവിടെ പോയാലും മക്കള് സ്കൂള് വിട്ട് വരുമ്പോത്തിനാണെങ്കിൽ പോതിന് വേജാറ് വിളിച്ച് വണ്ടി കേരണ്ടേ പണ്ടാന്നുണ്ടെങ്കി നമക്ക് ടെൻഷ ൻ ഉണ്ടായിരുന്നില്ല അയൽവാസികളോട് പോയി നിക്കാ പറഞ്ഞ ഓല് പോയി നി
ആഹ് അതെന്നെ ഇപ്പൊ ആരും അതില്ലല്ലോ ആ പരിപാടിയൊന്നും ഇപ്പല്ല ഇപ്പൊ ഒറ്റക്കാണെങ്കിലും കുട്ട്യള് വീട്ടി നിന്നോളാം പറയും അവിടെവിടിം പോയി നിക്കാൻ കുട്ടികള് കൂട്ടാക്കൂല
ആഹ് മക്കളോട് ഓര് ആദ്യം ആ ഭക്ഷണ പുറത്തത്ത്ന്ന് മേടിച്ചിന്നോളാ ഒരാളെ ഏൽപ്പിക്കണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണ് ന്ന് പറയും
ആഹ് അതന്നെ അങ്ങനെ തന്നെ പറച്ചല്
അതാണ് കാര്യങ്ങള് പിന്നെ
അന്നായിക്കോട്ടിട്ടാ ഞാൻ വിളിക്കണ്ട്
ആയിക്കോട്ടെ
ആഹ് ശെരി